ഹലോ കേക്കുന്നോ എന്തടുക്കുന്നു
ആ അവിടെ വീട്ടില് ഇരിക്കുന്നു ഹലോ
ചായ കുടിച്ചാ ചായ കുടി
ഇല്ല കാപ്പി കുടി
ഇന്ന് ക്ലാസ്സിന് പോയോ
ഉം പോയി
ആരുന്നു വിഷയം
ക്ലാസ്സിനല്ലല്ലോ കമ്പനിയിലല്ലേ
ആ കമ്പനിൽ അവിടെ എന്തുവാ
അവിടെ ബോർഡ് ഇൻവെർട്ടറിന്റെ ബോഡിപ്പു
ആ നേരത്തെ എന്തോ പഠിപ്പിച്ചില്ലായിരരുന്നു അവിടെ
ഇല്ല നേരത്തെ ഐ ഉ സി ഇതായിരുന്നു സ്റ്റെവിലൈസർ ആയിരുന്നു
അതിന്റെ എല്ലാം കഴിഞ്ഞോ
ഉം അതിപ്പ എന്തോ അങ്ങനെ മഴയൊന്നും വലുതായിട്ട് പെയ്യുന്നില്ല അല്ലേ അതുകൊണ്ട്ിപ്പ ആരും എടുക്കുന്നില്ല സ്റ്റെബിലൈസർ അപ്പൊ ഇൻവർറിലോട്ടാക്കി ഇൻവർറിന്റെ ബോഡാ അവരു
അ ശരിയ അ പിന്നെ അല്ലേ തിരുവനന്തപുരത്ത് പോക്കേണ്ടതൊക്കെ എങ്ങനാ ഇനി ഉടനെ ഉണ്ടാവോ ഇനി അതുപോലെ
അത് കഴിഞ്ഞില്ല ഇന്ത്യൻഷിപ്പ
ഉം ഉ അടുത്ത വർഷം ഉണ്ടോ അത്
അടുത്ത വർഷം തീഡിയറൽല്ലേ ഞാനിപ്പോരുന്നു
തേടിറലായിരുന്നോ
ആ
ഉ പിന്നെ
ആ ഓ ഗോ ആ എവ്ടെ
ഹലോ
എവിടാ
ഞാ ചവറയിലാ
എവിടെ ഇയ്യ് ഏ
ഹലോ
യോ എവിടെരിക്കയാ എവിടാന്ന്
വീട്ടില് വീട്ടില്.
ആഹ്
ഹലോ
അവളുണ്ടോ
ആ ഉണ്ട് ഉണ്ട് എന്റെ കൂടെ ഒണ്ട്.
ഉം
ചായ കുടിക്കുന്നു.
ഉ ഊ
പിന്നെ
പിന്നെ ഇങ്ങനെയാ വിളിയില്ല. ഇങ്ങിനെ നടക്കുന്നു വീട്ടിന്റെ ഫ്രണ്ടി.
ഉ ഉ ഹു ക്ലാസൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ങ്ങ്
ആ പിന്നെ മനസ്സിലാകും. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്കാവോ
ആ ഇപ്പോ കേക്കാ.
ആ അതായി ഇവിട. അത് നോക്കിയേ ഒരു ഇവിടെ ഒരു മൂങ്ങ എന്റെ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു.
എന്ത്
ഒരു മൂങ്ങേ
ആ
ഇത്ര അടുത്ത് മൂങ്ങ ങ്ങനെ നിക്കു
ആ കല്ലെടുത്തെറി ആ ആ അവളയിക്കുന്ന
ഉം അതൊക്കെ പോകും അപ്പൊ അതിന് കണ്ണൊന്നും കാണാൻ മേല്ല ഇരുട്ടുണ്ട് കണ്ടാ നമ്മളെ നോക്കും ദക്കാന വത്ത
ആ
പിന്നെ ഇപ്പം ജിമ്മിന് പോണ് ഏ
ജിമ്മിന ജിമ്മിന് പോകുന്നില്ലല്ലോ അറിഞ്ഞൂടെ
ഇല്ല
അതെന്താണറിയാത്ത്
ഞാനിപ്പോ ഒത്തിരി നാളായില്ലോ വിളിച്ചിട്ട് അതുകൊണ്ട് അറിയുന്നില്ല
അതല്ല ആഹ ഇന്ന് ഇല്ല ജിമ്മിനൊന്നും പോകുന്നില്ല ഇപ്പൊ
വീട്ടി എല്ലാർക്കും സുഖവാന്നോ?
ആഹ് വീട്ടി ആഹ് കൊഴപ്പില്ല.
നിങ്ങടെ നാട്ടി മഴയൊക്കെയൊണ്ടോ?
മഴ ഇപ്പ ഉണ്ടായിരുന്ന് തീർന്നു.
ഹലോ മഴണ്ടോ?
ആ മഴ തീർന്നു, ഇവിടെ തീർന്നു.
മഴണ്ട് എടക്കെടക്ക് മഴയൊണ്ട്.
ഉം പിന്നെ സുഖാണ്.
ആ സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല.
ഉം. പിന്നെ വയ്യാഴിയൊക്കെ എങ്ങനുണ്ട്?
ആഹ് വയ്യാഴിക കുഴപ്പുല്ല എടക്കൊക്കെ ചെല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആഹ് ആഹ് പിന്നെ പോ ഫോളോപ്പിനൊക്കെ പോകുന്നുണ്ട്. എടക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈ അതിന്റെ അ വേദനയുണ്ട്.
ഉം
ഓരോന്ന് ബുദ്ധിമുട്ടുവരുമ്പോ ഹോസ്പിറ്റലിൽ പോകും മരുന്ന് മേടിക്കും.
ഉം അവിടെ അമ്മാമ്മേടെ ഓപ്പറേഷ
അമ്മാമ്മേടെ പ്രശ്നം അമ്മാമേ ആദ്യം കൊണ്ട് ഉം പോയിട്ട് അമ്മാമ്മേ കൊണ്ടെ അകത്ത് കയറ്റി ഓപ്പറേഷൻ തീയേറ്ററില് ഓപ്പറേഷ ഓപ്പറേഷത്തിന് കേറ്റിക്കഴിഞ്ഞ പ്പത്തേക്കൊരു ചൊമ വന്നു.
ഉം അതല്ല അന്ന് പോയില്ലേ അന്ന് അതല്ല അന്നല്ലേ ചൊമ വന്നെ പിന്നെ രണ്ടാമത് പോയില്ലേ
ആഹ് രണ്ടാമത് പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത്
ആ
അത് കഴിഞ്ഞ് വന്നപ്പോ ഇനി എന്താ ചെക്കപ്പ് ചെയ്തതിന്റെ റിസൾട്ട ഒക്കെ ആയിട്ട് ഇനി ഇതിന്റെ മെയിൻ ഹോസ്പിറ്റലിൽ ചെല്ലണം അതായത് ഓപ്പറേഷൻ ചെയ്യണ്ട ആഹ് ഇന്ന് പോയിട്ട് ഇനി വന്നോ വന്ന് കഴിയുമ്പ അറിയാം എന്താ എന്നുള്ളത് ആന്ന് പിന്നെ അവര് കൊയപ്പ ഇപ്പൊ ഒന്നുല്ല എന്നുണ്ടെങ്കിൽ അവരൊരു ഡേറ്റ് കൊടുക്കും
ഓ
അത് കഴിഞ്ഞൊക്കെ കുറചച്ചാള് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത മുട്ടിന്റെ ഓപ്പറേഷൻ ഒരു മുട്ടിന്റെ ഓപ്പറേഷൻ ചെയ്തല്ലോ അനി അടുത്ത മുട്ടിന്റെ കൂടെ ഓപ്പറേഷൻ ചെയ്യണം
ആഹ്
അപ്പ മറ്റേ മുട്ട് അത് പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച നാളത്തെ ഗ്യാപ്പ് കഴിഞ്ഞല്ലേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ
ഓ ചുമ്മാ വീണ്ടും വന്നരുന്നോ പോയക്പ്പോ
ആ ചുമക്ക്‌ അതിന്റെ ടെസ്റ്റ് ചെയ്യാനായിട്ടാ പോയത് ജില്ലാ ഹോസ്പിറ്റലിൽ പോയത് അവരുഒരു സാധനം വിച്ച് ച്ചിട്ടിങ്ങനെ ഊദിക്കും നമ്മുടെ കൈ മൊത്ത ശക്തി ത്തിയെടുത്ത് ഉതുക
ആഹ എന്നിട്ട് എന്നിട്ട് എന്തായി
എന്നിട്ട് അതിന്റെ റിസൾട്ട് ഒക്കൊയിട്ട് വന്ന് ഇനി അവര്- നമ്മള് ആ മെയിൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അവര് പറയും എങ്ങനെയുണ്ട് റിസൾട്ട്
ഓ
ആ ഇനി ചെയ്യാൻ പോന്നു
ഉം
പിന്നെ വയ്യായികെക്കെ എങ്ങനെ ഉണ്ട് ഇതിന്റെ ഇടക്കക്ക് എന്തോ ബുദ്ധിമുട്ട്
പല്ല് വേദന ഹോസ്- വല്ലി പോണം
പോയില്ലേ
ഇല്ലല്ല പോണം പോയില് പോണ്ടേ
ഉം
പണ്ട് പണ്ട് കിളിഞ്ഞ്
പല്ല് അത് ആ പല്ല് വരുന്നെ ന്ന് എവിടെ മോണക്ക് വന്നോ
ആഹ് ആ മോണക്ക്‌
ആഹ് പല്ല് വരുമ്പോ ആ നമ്മടെആ തൊലി വിട്ട് മാറുമ്പോ അയ്ന് വേദന വരും അതിപ്പോ പൂർണ്ണാട്ടും വിട്ട് മാറിയാലേ അത് ഓക്കെ ആവ ത്തൊള്ളൂ പല്ല് പൊറത്തോട്ട് വന്ന് കഴിയുമ്പോ അതന്നെ അങ്ങ് മാറും അത് വരുന്നത് വരെ നല്ല വേദന ആയിരിക്കും
ആഹ്
ഉം പിന്നെ
പിന്നെ ഇങ്ങനെ ഇരിക്ക് വെളി
ഉം ഇപ്പൊ അന്തരീക്ഷക്കെങ്ങനെ ഉണ്ട് ഹലോ എങ്ങനുണ്ട് അന്തരീക്ഷൊയൊക്കെ ഓക്കെയാണോ ഇപ്പം
ആഹ് ഇപ്പോ വീണ്ടും കറ പേര്‌ വേരു
ഹം എങ്ങനെയാ പിന്നെ ക്ലാസ് ക്ലാസിന് പോവുന്ന എങ്ങനാ ഇവിടുന്ന്
മാസിന് ഞാ ഈ എന്ത് അമ്മു ഉണ്ടാക്കും
ഉം ഉം ഉം തിരിച്ചോ
തിരിച്ച് അ അഛനാ വിളിച്ചോണ്ട് വന്നിന്ന് ഞാൻ നടന്നാ വരുന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് കൊറച്ചു നടക്കുന്നതൊക്കെ നല്ലതാ ശരീരത്തിന് ജിമ്മിനും പോവുന്നില്ലല്ലോ അപ്പൊ ഒരു ആരോഗ്യാവും ഹലോ കേൾക്കുന്നുണ്ടല്ലോ
ഹലോ ആഹ് കേക്കുന്നുണ്ടോന്ന് ചോയ്ച്ചേര് അത് റേയ്ഞ്ചിന്റെ പ്രസ് നായിരിക്കും
ആഹ് ഹലോ
ആ ഹലോ എ ഇന്ന് ഉച്ചക്ക് ഫുഡൊക്കെ എന്ത്വായിരുന്നു
ഉച്ചക്ക് ഫുഡ് ഫുഡ് എന്തേരു ചോറും ചമ്മന്തിയും പിന്നെ ഇത് എന്താ അവിയലൊക്കെ
ഉം ഉം ഉം നോൺ വെജൊന്നും ഇല്ലായിരുന്നോ
നോൺവെജില്ല ങ്ങനെ
ആ മീനും മൊ
മുട്ട മുട്ട ണ്ടായിരുന്നു
ഉണ്ടായിരുന്ന് പിന്നെ ഹലോ റിസൾട്ട് വന്നോ സെക്കൻഡ് മറ്റേ റിസൾട്ട് വന്നായിരുന്നോ
ആ എല്ലാം പാസായി എല്ലാം പാസായി ഈ സ
കൊള്ളാം കൊള്ളാം ഉം ഇനി തുടർന്നും ഇതേപോലെക്കെ തന്നെ ആയി തേയോ
ശെരിയെങ്കി എനിക്കേ ജിമ്മി പോണം വെക്കുവാ
ആ ഓക്കെ ഓക്കെ
ആ ശെരി ശെരി